കേക്കണ്ണ്ടോ റേഞ്ചിന് കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല്യേ ഇവിടെ റേഞ്ചിന് പ്രശ്നൊന്നുല്ലല്ലോ
എന്താണ് ഇൻക്ക് ഇവടെ ഇപ്പൊ മഴ ആയതൊണ്ടെ റേഞ്ച് ഇങ്ങനെ പോയോണ്ടിരിക്ക ഞാൻ വിളിക്കണന്ന് കൊറേ ആയി വിചാരിക്ക്ണു
അതെ ആ റേഹ് ഞ്ച് ഇവടെ പ്രശ്നൊന്നില്ല പിന്നെ വൈഫൈ ഇണ്ടാവോണ്ട് കൊഴപ്പല്ല ഇന്റെ നെ
ആഹ് ആഹ് ആഹ് ഇന്നെട്ട് എന്തൊക്കെ സുഖല്ലേ
ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണു കൊറെ അയിക്ക്ണല്ലോ വിളിച്ചിട്ടൊക്കെ
കൊറേ ആയെന്നൊ ഇവടെ തെരക്കാണ് ഈ കുട്ട്യേളെ സ്കൂളിക്ക് വിടലും എല്ലാം കൂടായിട്ട് പിന്നെ കുട്ട്യേള് വീട്ടിലാണെ ങ്കി ഇണ്ടാവ്ന്ന സമയത്തും തന്നെ പൊറത്ത്ക്ക് എറ്ങ്ങണൊക്കെ നല്ലോം നോക്കണേ ഇവടെ കൊറച്ച് പാമ്പിന്റെ ശല്യോക്കെ കൊറച്ച് കൂടീട്ട്ണ്ട്
പാ ആഹ് പാമ്പല്ലെങ്കിലും ഇപ്പൊ കയിഞ്ഞ മാസൊക്കെ ഇണ്ടായിരുന്നില്ലേ പാമ്പിന്റെ തെരക്കല്ലേര്ന്നോ
ആവു വേനലായപ്പോ വീടിന്റെ ഉള്ള് കൂടെന്നു
അ ഓഹ് ഇപ്രാവശ്യം വേനലില് അതെന്നെരുന്നു എല്ലാർക്കും പേടിണ്ടായിര്ന്നത് ജനല്ന്റെ ഉള്ളിക്കൂടെ പാമ്പേരാണെന്നറഞ്ഞിട്ട് ഏഹ് കള്ളന്മാരെ എല്ലായിരുന്നോ പേടിണ്ടായിര്ന്ന്
മ്മേ പേടിയേന്നു കെടക്കാൻ നേരത്ത് കെടക്കേന്റുള്ള് വരെ നോക്കെന്നു
ഞങ്ങളൊക്കെ പെ അതെ പെരടെ ബേക്ക്ന്നൊക്കെ ഒര് പഴേ ചെ ചെറ്യേ എന്താണ് വേറൊരു പാമ്പ്ണ്ടല്ലോ അയിനെക്കെ കൊറെ കിട്ടിയിരുന്നു എന്തായിനൊരു
ആഹ് ചോര്പ്പാമ്പോ തേയ് അങ്ങനത്താ ഇവടെ പിന്ന അങ്ങനെയൊന്നല്ല ഞങ്ങളത് കൊറച്ച് മലയോരായത് കൊണ്ടേ ഇപ്പൊ ഇവടെ അലക്ക് കല്ലിന്റെ പൊറക്ന്ന് പാടത്ത്ന്ന്
ക്കെകൂടി അങ്ങനെക്കെ വരും ചെയ്യും
ആഹ് ഇവടെ പേ എത്ര സ്ഥലത്ത്ന്ന് ഇവടെ എട്ത്ത്ട്ത്ത്ന്ന് രാജവമ്പാല മലമ്പാമ്പ് പേരുമ്പാമ്പ് ഇതിനെ ക്കെ പിടിച്ച്ണ്ടോയിണ്ട്
ആഹ് ആഹ്
അതേപോലെ ഞങ്ങക്കിപ്പോ വീടിന്റെ സൈഡിൽ കൂടെണ്ട് ചെറിയൊരു തോട് പോലെ പോണേ വല്യ വലിപ്പല്ല തോട് ആഹ് തോട് തോട്ടില് സൈഡിൽ ഇങ്ങനെ ഓരോരോ പറമ്പില്ലോര് ഇങ്ങനെ വേലി കെട്ടോലൊ അങ്ങനെ വേലി കെട്ടിയിട്ട് അയ്മെങ്ങനെ വലട്ടിണ്ട് ആഹ് വലെന്റെ ഉള്ള് കുടുങ്ങിട്ട് ഒരു മലമ്പാമ്പിനെ കിട്ടി ഒരീസം
മലമ്പാമ്പോ
ഉം മല മലേന്ന് വെള്ളം വരുന്ന വെരവില് തോട് പോയ അതിലൊക്കെ കൂടെങ്ങണ്ട് ഒഴുകി വരിയാണേ
ആഹ് ആഹ്
അതുകൊണ്ട് പേടിയാണ് തോടന്ന് പറഞ്ഞാ വീട്ടിന്ന് നമുക്ക് രണ്ടടി വെച്ചാത്തോടാണ് അപ്പൊ കുട്ടികളക്ക് ഭയങ്കര നല്ലോണം നോക്കണം കുട്ടികളെ ഇറങ്ങിപ്പോയ
ല്ലേ
അയ്യോ തണു പ്പാണ് സഹിക്കാൻ പറ്റില്ല നല്ലതാണുപ്പാ തണുപ്പ് രാവിലെ എണീക്കാൻ കഴിയൂല്ല
അല്ല ആഹ് എന്നെ തണുപ്പുണ്ടാവുല്ലേ തോട്ടില് വെള്ളം നിറഞ്ഞിങ്ങനെ പോകുമ്പോ കാണാൻ നല്ലതിണ്ട്
അതിന് തോടന്ന് പറഞ്ഞ വല്യ തോടല്ല നമ്മൾ ഈ അരിച്ചാലിന്ന് വേണമെങ്കിൽ പറയാം അതെ അതേ അതേപോലത്തെ തോടാണ് സംഭവം പശേ വീതില്ല
വീതി കുറവായിറ്റ് ഉം ഉം
കുറവായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോ അയിന്ന് ഇവിണം പിന്നെ ഇവിടെ എടുത്ത് പൊഴയൊക്കെ ഉണ്ട് വല്യ പൊഴണ്ട് അയിന്റെ അടുത്തിന്ന് ഇപ്പോ കഴിഞ്ഞ ദിവസം രാജവെമ്പാലേനെ കിട്ടി
ആഹ് ആഹ് ആഹ് അത് വലിയ വലിയ ആൾക്കാരെ കാണാൻ വേണ്ട സൂലൊന്നും പോവണ്ട മൃഗശാലയിലൊന്നും പോവണ്ട
ഏയ് കഴിഞ്ഞ ഇപ്പ എന്നാപ്പൊ ഒരു അഞ്ചാറു മാസം മുന്നേ പുലി ഇറങ്ങി മലയിൽ വെട്ടാൻ വന്നാളെ കടിച്ചു കൊന്നു
അതടുത്ത് പുലിനെ
പുലി അല്ല കടുവാ
കടുവന് ആഹ് കെണി വച്ചില്ലേ കടുവക്ക്
കടുവയ്ക്ക് വെച്ച കെണില് പുലീനെ കിട്ടി
കടുവക്ക് വെച്ചാ കെണില് പുലിനെ കിട്ടീനോ ആഹ് ആഹ് പുലി എന്താ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെല ഭാഗത്ത കൂടെക്കെ പുലി ഇറങ്ങിയിട്ടുള്ളത് ശല്യങ്ങളൊക്കെ ഇള്ളത് പറഞ്ഞി ന്നില്ലോ
ആഹ് അതെ ഇഷ്ടാ പോലെണ്ട് അതാ പറഞ്ഞതെ കടുവേനെ പേടിച്ചിരുന്നപ്പോ പുലീനെ കിട്ടിയെനെപ്പൊ നമ്മള് കാണാത്തതായതുയിട്ടുള്ള കൊറേ എണ്ണണ്ട്
ഉം ഉം അതെന്നെ പറണെ മൃഗ ശാലയും കൊന്നും പോണ്ടാന്ന് പറയ് അവിടെത്തന്നെ ഇരുന്ന എല്ലാതും കാണല്ലോ കൊരങ്ങനും മലയെണ്ണാനും പാമ്പും രാജവെമ്പാലയക്കായിട്ട്
മാര് കഴിഞ്ഞൊരു ദിവസം ഇഷ്ടം പോലെ ഇറങ്ങി വന്നേക്കുവ ആഹ് റമ്പൂട്ടാൻ ഇവിടെ എടുത്തുത്ത വീട്ടി കൂടെ ഒക്കെറമ്പൂട്ടാണ്ട് റംമ്പൂട്ടുണ്ടായി നിൽക്കാണ് എന്നിട്ട് ആഹ് മരുത്തമ്മകൂടെ അങ്ങോട്ട് വന്നിട്ടേ
ആഹ് റമ്പൂട്ടാനും കടിച്ചിത്തിനുണ്ടോ കൊരങ്ങന്
ആഹ് കൊറേ ഉണ്ടായിന്നിട്ട് എല്ലാ പകി വന്നിരിക്കയാണ് ആഹ് വീട്ടിലുള്ളവരാണെങ്കി മരത്തിന് ഫുള്ള് മരം നിന്ന് കുല്ലിങ്ങ ആഹ് വാലട്ടായ്ര്ന്നെ
ആഹ്
അങ്ങനെ കൊരങ്ങന്മാര് പിന്നെങ്ങടെ വീട്ടേക്കൊന്നുല്ലി നമ്മളെ വീട്ടിൽ വീണ്ടൊന്നും ഇല്ലാത്തൊണ്ട് ഇ
അല്ല ഈ വല ഇട്ടാല് കൊരങ്ങനെ ഇതാക്കുന്നുണ്ടോ
വല ഇട്ടിട്ട് അങ്ങനെ ഇല്ല കടിച്ചോ തിന്നോന്നറിയില്ല നമ്മള് കൊറച്ചപ്പറത്ത് ഒരു മൂന്ന് വീട അപ്പുറത്താ മരം നിന്ന് കുലുങ്ങിയപ്പത്തേനും ഏട്ടൻ വന്നിട്ട് ആ വീട്ടിലെ ആള് വന്നിട്ട് ഓടിക്കണണ്ടേന്ന്
ആഹ്
റംമ്പൂട്ടാന്ന് പറ്ഞ്ഞാൽ ഈ ബ ന്റത് തയ്യായതൊണ്ട് വല്യേ കൊമ്പുതൊന്നും ഇല്ലല്ലോ ഈ കൊരങ്ങമാരെ താങ്ങാല്ലേ
ആഹ് കൊരങ്ങമാര് അത്യാവശ്യം വെയ്റ്റ്ള്ളോരന്നെ ല് വന്നു വീഴുമ്പം
കടന്നിട്ട് ഇതാ പോണ് അവ്ടെ അവ്ടെങ്ങൻത്തെ കൊഴപ്പൊന്നുംല്ലല്ലോ
ഏയ് വെടെ പിന്നെ മയില്കൾ എടക്കോക്കെ കാണല്ണ്ട് അങ്ങനെ മലപ്രദേശ ശ അല്ലാത്തോണ്ടേ വല്യ ബഹളം ങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല വെടെ എന്നെങ്കിലും ഒരു കൊര്ങ്ങനൊക്കെ പോണണ്ട ഏ എന്നെങ്കിലും വ്ടെരു കൊരങേനെ ക്കെകണ്ടാ കുട്ടികള ല്ലാരും പിന്നാലെ കൂടെ നടക്കും കൊരങ്ങൊന്നും അങ്ങനെ കാണലൊന്നുംല്ല
ആഹ് അടെ പിന്നെ കണ്ട് കണ്ട് ശീലായി ഇവിടെ മലെക്ക് പണിക്കൊക്കെ പോണോര് ആനേനെക്കെ കാണും ന്നിട്ട് കാണ ങ്ങനെ സ്റ്റാറ്റസ് ട്നെ ദൂരത്തിന്നാവും കാണ ഓല് കൊറ്ച്ച് സൂം ചെയ്ത് ങ്ങനെ ഇട്ത്തിട്ട്
ആഹ് ആഹ്
സ്റ്റാറ്റസൊ ക്കെ വയ്ക്കുമ്പോ ങ്ങനെ കാണാ
മ്
എല്ലാ തരം ജെന്ത്ക്കളും ഉണ്ട് ഇവിടെ
അതെന്നെ ഞാൻ പറഞ്ഞത് മൃഗശാലിക്കോന്നും പോവണ്ടാന്ന്
കഴിഞ്ഞ വേനൽക്ക്‌ അയ്നിവ്ടെ മല കത്തി വേനലായെപ്പെ കത്തിക്കല്ല ക ത്തി ചൂടൊണ്ടേ ഈ ഓട തമ്മിലൊക്കെ ങ്ങനെ കൂട്ടി ഒരസുമ്പ കത്തു ആഹ് കത്തിപ്പിട്ച്ചാണ് അയ്ലൊക്കെ എത്രെണ്ണം ചത്ത്ട്ട്ണ്ടാവുന്നു
അത്ണ്ടാവും ങാ അപ്പ അറിയാതെ സംഭവിക്ണതല്ലേ
ചൂട് തന്നെ ഐനിയിപ്പ രണ്ടു സം മഴ ഇല്ലെങ്കിൽ തന്നെ ചൂട് നമ്മക്ക് താങ്ങാൻ കഴിയൂല
കഴൂല അതെ
അങ്ങൻത്തെ ചൂടാ
പിന്നെ ആഹ് ഭക്ഷണം കഴ്ച്ചുയ് ഭക്ഷണം ന്നൊരു പരിപാടിക്ക് പോയിരുന്നു അപ്പൊ അങ്ങനെ കഴിച്ചു വേഗം കഴിച്ചു ക്ണ് വന്നിട്ട്
ഓ ഓ അത്തെ കുട്ടിയാളൊക്കെ ഒറ്ങ്ങിയോ
കുട്ടികള താ ഒറ്ങ്ങാൻ കടന്ന്ക്ക്‌ണു ഒക്കെ പക്ഷെ ഫോണ് ട്ത്തിട്ട് ഫോണ് മ്മേര്ക്കാ
ഫോണ് ണ്ടെങ്കി അത് മതിയലോല്ലെ ഒർക്കൊക്കെ പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ ഫോണ് കിട്ടിയാ പിന്നെ ഒന്നും വേണ്ട
ഉം
ഫോണ് ഫോണില് ഗെയിമ് തന്നെ
ഉം ഗെയിമല്ലേ പിന്നെ ഈ ഫുട്ബോളോക്കെ ഇണ്ടാവോണ്ടേ അയിന്റെറ ത് ങ്ങനെ കണ്ട്കാണ്ടൊക്കെ രിക്കും വേൾഡ് കപ്പും ഒക്കെ കൂടിയായിട്ട് ഉം
ഉം നാളെന്നിട്ട് കുട്ടാകൊക്കെ സ്കൂളൊക്കെല്ലേ
സ്കൂള് ആഹ് നാളണ്ട് എന്നെ കുട്ടികള മഴണെങ്ക ങ്കില് അവധി ണ്ടെങ്കി പോവാതിരിക്കായിരുന്നുന്
അയ്യോ കുട്ടികളാവുമ്പോ അങ്ങനെ തോന്നും വലുതാവുമ്പളാ അയ്റ്റ അത് അറിയുള്ളൂ
അതെ അതെ വൽതാകുമ്പോ സ്കൂള്ക്ക് നമ്മക്കൊക്കെ പോവാനൊക്കെ തോന്ന്ണത്
അതെ സ്കൂള്ക്കൊക്കെ പോയതെങ്കിന്നാ തോന്ന്ണേ അന്നത്തെ കാലൊക്കെ പ്പ ങ്ങനെ ഓർമ്മ രുമ്പോ
അതെ അതെ ഉം
പോവാ ആട്ടി വിടുമ്പോ പോവാനും തോന്നൂല
ഏ
പോവാനാട്ടി വിടുമ്പോ പോവാനും തോന്നൂല
പോവാൻ തോന്നൂല വലുമ്പോന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതാവാൻന്നല്ലേ തോന്നുക അതങ്ങനല്ലേ ഏഹ്
നമ്മളു കുട്ടികളാവുമ്പോ അമ്മക്കറിയില്ല അമ്മക്ക് കുട്ടികളാവുമ്പോ അമ്മക്കന്റെറിയുന്നു
ആഹ് അതെ സത്യം ഉം
എന്നിട്ടങ്ങനെ കെടന്നോ
ഇല്ല ഇരുട്ടെ ആ ഹ് കെടക്കാനും ആഹ് പത്തുമണിയായില്ലേ പത്ത് മണി ആവാനായി
നേരത്തെ കെടക്കുവോ അതോ വൈകീട്ടോ
അങ്ങനൊന്നൂല്ല ഒറക്കം വരുമ്പം കെടക്കും ചെലപ്പം പത്തു മണിക്കൊക്കെ കെടക്കും ചിലപ്പം നല്ല മഴ പെയ്യാണെങ്കി എട്ടു മണിക്കും കെടക്കും
ഏഹ് ഞാൻ പിന്നെ കിടക്കാ വേഗം കേറി കെടക്കും പിന്നെ ഫോണിലൊരു സിനിമൊക്കെ കണ്ടിട്ടേ പതിനൊന്നര പന്ത്രണ്ടരൊക്കെ ആയിട്ടേ ഒറങ്ങുള്ളൂ
പറഞ്ഞാ ചെലപ്പം ഇതേപോലെ ഴുതും ഫോണിലെ എന്തേലൊക്കെ യൂട്യൂബിലൊക്കെ ഇട്ട് കാണരിക്കൊക്കെ ചെയ്യാണെങ്കി അല്ലെങ്കി ഇന്നലെ കൂട്ടുകാരത്തികളെ ഇന്നലേ ഏഹ് ഒറങ്ങാൻ കൊറേ വൈകീട്ടോ ആധാമത്തിനൊത്തൊരു പന്ത്രണ്ട് മണീ കൂടി ഇന്നലെ ഉറങ്ങിയപ്പം ഇന്നലേ കൂട്ടുകാരിത്തിക ളെ വിളിച്ചു ഇട്ടേ പിന്നെ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ടു വീഡിയോ കോൾ ചെയ്തിട്ടങ്ങനെ തെടന്നിട്ട് കൊറേ വൈകിട്ടാ കെടന്നെ
ആഹ് എടയ്ക്കൊക്കെ ഒന്ന് എല്ലാരേം വിളിക്കണ നല്ലതെ
വരിനുണ്ടെ എല്ലാരും വരീൻ ഇന്നലത്തെ ബാക്കിക്കഥ പറയാൻ വരീൻ കോളു യ്യാന്നൊക്കെ പറഞ്ഞിട്ടെ ഓരോരുത്തരു മെസ്സേജ് വിടുന്നുണ്ട് മ്മക്ക് പോയേക്കിട്ടിട്ടില്ല ഏഹ്
അതൊരു രസാന്നു പറയുക
അതെ അതെ രസാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞുംകൊണ്ട് നേരം വെളുക്കൊക്കം വെളുക്കോളം വേണെങ്കിലും അവരിരിക്കും കുലീ ഞങ്ങളൊക്കെ പിന്നെങ്ങനെ കട്ടാക്കി അങ്ങനെ കെടന്നതാ ഉം
ആഹ് ഇവിടെയും തന്നെ ഇനിയിപ്പ കോൾ വെച്ചു കഴിഞ്ഞാലും ഒരു സിനിമ ഒരു സിനിമ ദിവസം നിർബന്താ
ആഹ് ഏതാ പുതിയത് കാണിലെ
പുതിയത് പുതിയതങ്ങനെ കേറ്റും ദിവസോരോന്ന് ഇറങ്ങുവല്ലോ ഡൗൺലോഡു ചെയ്യാ കാണതന്നെ പ പരിപാടി കുട്ടികളൊറങ്ങി കഴിഞ്ഞാലേ സ്വസ്ഥായിട്ട് കാണാൻ പറ്റൂള്ളു അയി രാത്രിയേ നടക്കുവൊള്ളൂ
അയി ശരിയാണ് ഉം
അതോണ്ട് ഒറക്ക കുറവാണ്
ഏഹ് പകലു കടക്കൂല്ലല്ലോ
ഉം ഇന്നൊന്നും പകലെ കെടന്നിട്ടില്ല
ഉം ഉം
ഉം ഇങ്ങനൊക്കെ പോന്നു എന്നിട്ടെ വീട്ടിലെല്ലാർക്കും സുഖല്ലേ
ഉം വീട്ടിലെല്ലാർക്കും സുഖാണ് കൊയപ്പൊന്നുല്ല ഉം
ഉം
പിന്നെ മീറ്റിങ്ങുകളെ കഴിഞ്ഞോ സ്കൂൾത്തെ കുട്ട്യളെ മീറ്റിങ്ങൊക്കെ കയിഞ്ഞോ ഇനി നാളെ കടംചെ ഒരാൾക്ക് എസ് പി സി ടെ മീറ്റിങ്ങുണ്ടെ
ആവശ്യല്ല ഒരു പി ചെൽപ്പ ഉണ്ടാവും
ആഹ് ചെലർക്കു പിന്നെ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഇണ്ടാവലുള്ളൂ സി പി ടി എ ഇണ്ടാവാണെങ്കില്
ആഹ് ഞാനെ ഞാൻ ന്നാ ഇന്നെ വിളിക്ണുണ്ട്. ഞാൻ കൊർച്ചയിഞ് ട്ട് പിന്നെ വിളിക്കാട്ടോ
ആഹ് എന്തേ തെരക്ണ്ടോ?
കൊറച്ച് തെരക്കുണ്ട് ശരി ട്ടോ എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ
ആഹ് ആയിക്കോട്ടെ ന്നാ വിളിക്കണ്ടു.
ആഹ് അയിക്കോട്ടാ